ഹലോ
ഹലോ
കേൾക്കാമോ
ഓ കേക്കുന്നുണ്ട്
എന്തുണ്ട് വിശേഷം
സുഖാണേ ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കയാ അവിടെ ചാടിച്ചോ വൈന്നേരത്തെ പണി ഇങ്ങനെ കിടക്ക ക്കുന്നുണ്ട് പാത്രം കിഴുകലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു ഇനി കറി വെക്കണ്ട ചോറ് കുറച്ച് കുറവുണ്ട് ചോറ് വെക്കണം മീന് ഇന്ന് കിട്ടുവോന്ന് അറിയില്ല പെരുന്നാളായതൊണ്ട് ഉണക്കലുണ്ട് അതങ്ങ് പൊരിക്കാ വെച്ചു
മീൻ അങ്ങനെ വരുവോ ദി
മീന് പെരുന്നാളായതു കൊണ്ട് ഇന്ന് ഇവിടങ്ങനെ തുറ കൂല
അല്ല
ആ ഓ അല്ലെങ്കില് വരൂ അല്ലെങ്കില് ഭർത്താവോ അ അച്ഛനോ ആരെങ്കിലും കൊണ്ടുവരും ചിക്കനോ മീനോ എന്തേലും കൊണ്ടുവരും ആ ഡെയ്ലി വേണം ചിക്കനോ മീനോ നോ അല്ലെങ്കി ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു പൊരിച്ചത് വേണം
ഓ
ഉം നിർബന്ധവാ എന്നാലേ എല്ലാവർക്കും ചോറ് ഇറങ്ങൂ പച്ചക്കറി പച്ചക്കറി. ക്കും പിന്നെ എന്തായാലും മീൻ പൊരിച്ചതും എന്ത് വേണം ഒരു ഉപ്പേരി എന്തായാലും നിർബന്ധവാ. ഉപ്പേരി ഇവിടെ എപ്പോഴും വേണം.
പച്ചക്കറി എന്നാ. കപ്പളങ്ങ ഒക്കെ തോരൻ വെക്കാറുണ്ടോ.
ഓ കപ്പളങ്ങ വെക്കും. എല്ലാ പച്ചക്കറിയും വെക്കും. പിന്നെ സാ സാമ്പാർ വെക്കല് കുറവാ, ഇവിടെ സാമ്പാർ അങ്ങനെ ആർ ഇഷ്ടല്ല പിന്നെ എരിശ്ശേരി വെക്കും.
ഉം ആഹ് പയറ് മത്തങ്ങ കൂടി ഇട്ട്.
ആഹ് അല്ല ആഹ് എരിശ്ശേരി പറഞ്ഞാല് മത്തനും മമ്പയറും ഒക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തിടും കൊറച്ച് തേങ്ങ അരക്കാൻ തേങ്ങ അരച്ചിട്ട് പിന്നെ തേങ്ങ വറുത്തിട്ട് ഇടും. കടുക് ഒക്കെ പൊടിച്ചിട്ട് ആഹ് അത് നല്ല രസ.
അതൊക്കെ അതെ നമ്മള് ഈ ധൃതിപിടി ചോദിക്കുമ്പോ.
ആഹ് ചിലവർ ക്ക് നല്ലൊരു കൈപ്പുണ്യം ആണല്ലോ, എനിക്കൊന്നും അത് കിട്ടിയില്ല. ചെലവര് വെക്കുമ്പോ നല്ല രസാ
ചിലർ എന്തോ ഇങ്ങനെ കറി വെച്ചാലും ചുമ്മ ഉടായിപ്പച്ചാലും നല്ല ടേസ്റ്റ്
ആ ഒരു ചമ്മന്തി പൊടിച്ചാ വരെ എല്ലാർത്തും രസാ ന്മള് എരിയുമ്പൊ എന്തോന്നേന്ന് കഴിയാത്തേ ആയിരിക്കും
പക്ഷെ ചിലർക്ക് ഓരോ
ആ അതാണ് പിന്നെ ചിലവർക്ക് ഇതിനോട് ഒരു ഇഷ്ട്ടായിരിക്കും കുക്കിംഗ് ചെയ്യാൻ വേണ്ടി വലിയ ഇഷ്ട്ടായിരിക്കും
അത് ശരിയാട്ടോ ഓരോ- സാധനങ്ങൾ അതിനനുസരിച്ചു ചേ - അത് എല്ലാം നല്ല ക്ലിയറായിട്ട് ക്ഷമി- ഞ്ഞോട്
നമ്മളിപ്പോ ഒരു ഫോണില് ഒരു വീഡിയോ കണ്ടാ പെട്- പെട്ടെന്ന് ചെയ്യാ എന്നുള്ളൊരീതു ഉണ്ടാവുമ്പോ ചിലർ ചെയ്യും വേഗം സാധനം വാങ്ങി കൊണ്ടെച്ച് ചെയ്തു നോക്കും അങ്ങനെ ഇപ്പൊരു ഇത് വേണം കഴിവ് വേണം ഫ്രൂട്ട്സേം ക് അവള് കർമോസ ചെത്തി ചിക്കന് പിന്നെ ചക്ക ഇണ്ട് മാങ്ങ ഇണ്ട്
അത്ര ഉള്ളൂ
പിന്നെ ബാക്കിയുള്ളൊക്കെ ഉണ്ടാവുന്നുള്ളു കർമ്മൂസതാ പഴു ചെത്തിച്ചതാ കർമൂസ ഇവടെ മൂന്ന് മൂന്നാല് മരണ്ട് കൊറേ നറച്ചുണ്ടാവും.
ഉം ഉം
ക്കുമ്പോ എടുക്കും അല്ലാണ്ടേ കറിക്ക് ഉപ്പേരിക്ക് അതും എടുക്കും പിന്നെ മാങ്ങണ്ട് രണ്ട് മൂന്ന് മാവ്ണ്ട് ഇവടെ അത് നെറച്ച് മാങ്ങണ്ടാവും റംമ്പൂട്ടാനി ഏ ഏട്ടന്റെ വീട്ടിന്റെ അടുത്ത് ഞങ്ങളെ വീടിൻറെ അടു ത്തന്നേ ഏട്ടന്റെ വീട് അവ എല്ലാ സാനുണ്ട് സീതപ്പഴണ്ട് ആത്തച്ചക്ക ഇണ്ട് എല്ലാ സാധനങ്ങ്
അതെല്ലേ
അവിടന്ന് അങ്ങ് എടുക്കും ആവശ്യം വരുമ്പോ അവിടുന്ന് എടുക്കും
നമ്മടെ ഈ ആഞ്ഞിലിപ്പഴൊക്കെ ഇപ്പ ഏഹ്
ചക്ക ഉണ്ടോവടെ
ആത്തച്ചക്ക ണ്ട് ണ്ട് ആത്തച്ചക്ക നമ്മുടെ ഇവിടെയില്ല. ചെ വേറെ വീടുകളിലൊ ണ്ട് നമ്മക്ക് എന്തെന്നാ പറയാ ഉം അറമാ റംമ്പൂട്ടാൻ ഞങ്ങള് കൊറെ നട്ടിട്ടുണ്ട്.
ആ ആ
അത് മൊത്തം ഉണ്ടായി നറച്ചു കിടപ്പുണ്ട്.
ആ അര ബെടെലൊ റ്റേ
ബഡ് ചെയ്യുന്നോട് തൈ മേടിച്ചതാ
ആ തൈ വാങ്ങി.
ബഡ് തൈ മേടിച്ചു അഞ്ചാറണ്ണം മേടിച്ചു എല് ഉം നിറച്ച് കായുണ്ടായ് കിടപ്പുണ്ട്.
ആഹ് ആരെങ്കിലും കൊണ്ടാവോ മിക് ക്കൊക്കെ ചെയ്യോ
ഇല്ല ഇല്ല അങ്ങനെ നമുക്ക് വിക്കാനായിട്ട് ഇണ്ടായിട്ടില്ല ഈ തവണയാണ് നമ്മക്ക് ഇത്രയും കായ ഉണ്ടയേക്കുന്നത്. പക്ഷെ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുടെ ഇതായത് കൊണ്ടാണ് ഓരോന്നും ഓരോന്ന് പൊഴിഞ്ഞു പൊഴിഞ്ഞു ചാടിപ്പോയിക്കൊണ്ടിരിക്കുവാ.
ആ ശരിയാ
മ്പോഴേക്ക് ഇതിനും നല്ല അപ്പോഴേക്ക് നല്ല മഴ പിടിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥക്ക് എല്ലാം പോകും.
ആ ലാഭവുവാണ് നഷ്ടവുവാണ്
അതെ അതെ അത് ഒട്ട് പിഞ്ചായ്ട്ട് ചാടിക്കെടക്കുവാ എന്ത് മാം റംബുട്ടാന,
ഉം
പിന്നെ മാങ്കോസ്റ്റ് നട്ട്ട്ടുണ്ട്. മാങ്കോസ്റ്റ് ഇണ്ടായിട്ടില്ല.
മാംങ്കോസ്റ്റ് എന്താ?
മാങ്കോസ് എന്ന് വെച്ചാ നമ്മളൊരു സിസ് ഉള്ളില് കൊടം പുളി പോലെ ഇരിക്ണ സംഭവം
ആ അത് ഇവ്ടെ അങ്ങനെ വാങ്ങലില്ല
റ്റ് വയലറ്റ്
സാധനം മനസ്സ്ലായി ഒര് ബാക്കില് ഒരു പൂ പോലെ ഉള്ളതല്ലേ
അതെ
ആ ആ അത് ന്നെ ഇവിടെ കടെന്ന് ഒരു തവണ വാങ പക്ഷെ ആർക്കും ഇഷ്ട്ടാഴില ഒരു പുളി പോലെ ട്ട്
ചെറിയ പുളിയും മ
ആ അതന്നെ അതെ അതന്നെ അത് വിടെ ആ ർക്കും അത്ര ഇഷ്ടായില്ല. പിന്നെ വാങ്ങീല്ല. ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി വാങ്ങി നോക്കിരുന്നു. കടേന്ന് ഇവിട്യാന്നും അത് അങ്ങനെ ഉണ്ടാവൽല്ല.
പിന്നെ അവക്കാടോ അവക്കാടോ ഒക്കെ ഉണ്ടോ
ഓ അവക്കാഡോ ഇണ്ട്. ഇന്റെ വി ഇന്റെ വീട്ടില്ണ്ട്. മൂന്ന് വല്യ തയ്യ്ണ്ട്. ഇണ്ടായി വരണേള്ളു. കൊറച്ച് കൊല്ലം പിടിക്കും. തോന്നില്ലേ കായൊക്കെ ഉണ്ടോവാൻ.
അത് വലിയ മരാവുമ്പൊ നമുക്ക് ഒത്തിരി താമസാ ഇച്ചിരി വല്
ആഹ് അതാണ് അത് തൈ ഇപ്പൊ ഒരു രണ്ട് മൻഷമ്മാര് നിക്കണ ഒരു വൽപത്തിലാ ഇണ്ടേ ഇണ്ടായിള്ളു.
അതില് ഇണ്ടായി കഴിഞ്ഞാ കിളികളൊക്കെ വന്ന് കൊറേ തിന്ന് പോവും. ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. അങ്ങനൊക്കെയാ.
ആഹ് പിന്നെ ടെറസിന്റെ മോള്ന്നൊക്കെ കോണിട്ട് കൊക് ക്ക്ട്ട് വലിക്കേണ്ടി വരും ഇണ്ടായാല്.
അതെ അതെ മൂക്കുമ്പോ പറച്ച് വെക്കണം
ആഹ് അതെന്ത് രസാല്ലേ? എളനീ ജ്യൂസ് പോലെ ഇണ്ടാവും. നല്ല രസാ അതടിച്ചാല്. പാല് വാർന്നാല്, ആ ഞങ്ങളെ മാമന്റെ വീ ട്ട്ന്ന് ഇങ്ങനെ കൊണ്ടുവരേര്ന്നു. എന്നിട്ട് പാല് ഒഴിച്ചിട്ട് ഇങ്ങനെ ജൂസടിക്കും. എല്ലാർക്കു ഇഷ്ടാ മക്കളൊക്കെ ഒരുപാട് ഇട്ട് കുടിക്കും
ആഹാ. ഞങ്ങളിവിടെ ഞങ് കൊറേയൊക്കെ തരുവാര്ന്നു. അങ്ങനെ ഞാൻ കൊണ്ട് നട്ട് തൈപിടിപ്പിച്ച് ഒരുമാതിരി ആയിട്ട്ണ്ട് വലുതായി വര് എന്നെ ഒള്ളു
ഒരുപാട് കായണ്ടോ? അല്ലെങ്കില് ഇപ്പ ഇണ്ടായി വര്ണൊള്ളോ?
ഇല്ല തയ്യാ തൈ ഒരുമാതിരി വല്തായി വര ഒരാൾ പൊക്കായിട്ടെള്ളൂ
ആ ആ
പിന്നെ സ്ട്രോബറി, പേര അങ്ങനൊള്ളതൊക്കെയുണ്ട് ചെറിയ ചെ
അ പേരക്കണ്ട്
സ്ട്രോബറി പേരയില്ലെ ചെറിയ പേരക്കാ
സ്ട്രോബറി പേരക്ക ആഹ് അതൊന്നു ഇവടെ ഇല്ല. ഇവടെ സാധാ പേരക്ക ഇണ്ട്.
അത് വല്താവില്ലാധികം
ആ അധികം വല്താവണ്ട ചെറ്ത്.
റൗണ്ടായിട്ട് റൗണ്ടായിട്ട് പഴ്ക്ക്മ്പോ റെഡ്ഡ് കളറ് ചൊവ ചൊവാന്നിരിക്കും ഓവർ മധുരൊല്ല ചെറിയ പുളിപ്പും ചെറിയ ചവർപ്പും ചെറിയ മധുരവും
ആ എല്ലാം കൂടി കൂടിയോ
എല്ലാടും കൂടിയൊരു പേരക്കയാണ് സ്ട്രോബെറി പേര അത് വ്യത്യാസൊണ്ട് അയിന്റെല പേരക്കേട കൂട്ടല്ല
ആ
അത് സാധാരണ ഒരു വ്യത്യസ്തയെലയാ
വ്യത്യസ്തയെല ആ
പേരക്കയടെയെലയല്ല വേറെ നമ്മുടെ ഗ്രാമ്പുന്റെക്കലയില്ലേ
ആ അത് കണ്ടിട്ടില്ല
ഗ്രാമ്പൂ കണ്ടിട്ടില്ലാ
ഗ്രാമ്പൂ കണ്ടിട്ടണ്ട് എല കണ്ടീല്ലയിന്റെ
അവിടെയില്ലാലാ ആ ഭാഗത്ത്
ഇവിടതൊക്കെ നമ്മള് കടെന്ന് വാങ്ങ ഗ്രാംമ്പൂ ഏലക്ക തക്കോലൊക്കൊരു പാക്കറ്റ് വാങ്ങയ ചെയ്യാ
നമുക്ക് തക്കോലൊന്നുല്ല ഗ്രാമ്പൂക്കെണ്ട് ഗ്രാമമ്പൂക്കെ നമക്ക് ഞാനുള്ളത് ഒരു മര തല്ണ്ടായത് പർച്ച് ഉണക്കിവെച്ചു അത്യാവശ്യം കുറച്ച് കിട്ടി
ഇവിടെ കറുവപ്പട്ടേന്റെ മരംണ്ട് വല്യമരം
അത് പറിക്കാറുണ്ടോ
ആ അത് ചെത്തി ഉണക്കിയിട്ട് എടുത്ത് വെക്കും
നല്ല സ്മെല്ലല്ലേ
ആ നല്ല മണാണത്
അത് വിക്കോ നിങ്ങള്
ആ ജസ്റ്റ് ഇങ്ങനെ ആവശ്യത്തിന് എട്ക്കും
ഓ
എവിടെ എന്തൊക്കെയാ കൃഷിള്ളെ
ഇവിടെ ഞാൻ പറഞ്ഞോണം നമക്ക് ഇതേപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ്ന്ന് പറയന്നത് റംമ്പൂട്ടാൻ പിന്നെ ന്തുട്ടാ ഈ സ്ട്രോബെറി പേരാ പിന്നെ ഒരു വയലറ്റ് പേരക്കെ ഉണ്ട് അതെങ്ങനെയന്ന് വെച്ചാ അതിന്റെ എ ലയും വൈലറ്റ
ആഹ്
ക്കേം വൈലറ്റാ
അ ആഹ്
അയ്ന്റെ തൊണ്ടും തൊലിയും വയല തൊലിയും വൈലറ്റാ അയ്ന്റെ ഉള്ളും വൈലറ്റാ
അപ്പൊ നല്ല രസാണ് കാണാൻ തന്നെ
നല്ല മധുരായിന് മധുരമെന്ന് പറഞ്ഞാ പോരാ നല്ല മധുരവാ അത് ഞങ്ങളൊരു തൈ നഴ്സറീന്ന് കൊണ്ടുവന്ന് മേടിച്ചു വെച്ചിട്ട് അത് അത് ഉണങ്ങിപ്പോയി എന്നിട്ട് അതിൽ നിന്നുള്ള ഒരു ചീഞ്ഞ ഒരു പേരക്ക ഞാൻ നട്ട് തൈ അത് ഒരു കവറില് തൈ പിടിപ്പിച്ച് തൈയ്യാക്കി അന്നിട്ട് അത് വേറെ കുഞ്ഞ് കവറിലേക്ക് അത് പാകിയ തൈകളെല്ലാം പറിച്ചു നട്ടു എന്നിട്ട് അത് ഒരുമാതിരി വലു തായിപ്പോ അത് ഞാൻ നമ്മുടെ പറമ്പിൽ കൊണ്ടുന്ന് കുഴിച്ച് വെച്ചപ്പോ രണ്ട് പേരയും അത് വലുതായി ഇപ്പോ പേര ക്ക ഉണ്ടായി കിടക്കുന്നു
കഴിക്കാൻ
നല്ല രസവാ പേരക്ക തന്നെ അത് സാധാ പേര ക്കാടെ കൂട്ട് തന്നെ പക്ഷെ ഫുള്ള് ഇലയും ഈ കാപ്പിപ്പൊടിയുടെ കളറ് കാപ്പിപൊടീടെ അത്രയും കളർ ഇല്ലെങ്കിലും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് അതിന്റെ ഇലയുടെ കളറ്.
ആഹ് ആഹ്
ലയുംമ കളർ ഇം അതിന്റെ തണ്ട് അതിന്റെ പേരക്കയും ആ കളറ് ഉള്ളും ആ
അതൊന്നും ഇവിടെ ഇണ്ടാവില്ല. ചിലപ്പോ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകായിരിക്കും ആഹ്.
ട്ടില്ല അതൊക്കെ ആദ്യായിട്ട് കണ്ടതാ.
നേഴ്സറീന്ന് വാ ങ്ങിയതാണോ തയ്യ്?
ങ്ങിയ തൈ കൊണ്ട് നട്ട് അതില് പേരക്കെ ഇണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതെന്തോ ഒണങ്ങിപ്പോയി.
ആഹ്
കിട്ടിയ ചീഞ്ഞ ഒരു പേരക്ക നട്ടുണ്ടാക്കിയതാണ് ഇപ്പ ഇണ്ടായേക്കുന്ന തൈകള്
ആ ആ
അങ്ങനെ സ്ട്രോബെറി പേരെ അങ്ങനെ തന്നെ ഒരാൾ തിന്നാൻ തന്നപ്പോ ഞാൻ നട്ടു പിടിച്ചിട്ട് പിന്ന അത് പാവി ഇപ്പ നറച്ച് പേരക്ക ഉണ്ടായി കെടക
ആ നമ്മടെ വീട്ടിൽ തന്നെ ഇണ്ടായ ക്കൊരു സുഖാണ് വീട്ടി തന്നെ ഉണ്ടാവ്മ്പോ നമ്മോകൊര് സാണ് കഴിക്കാന ആയാലോ ആ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ
പിസ്തയുണ്ട് പിസ്ത
ആ പി പിസ്ത ഇണ്ട്ല്ലേ
പിസ്താന്ന് പറഞ്ഞഞ് വേറെ വെറൈറ്റി പിസ്ത മരം പോലെ പോയിട്ട് പച്ച കളറ അത് മേളിൽ ന്ന് പൊട്ടി താഴെ വീഴുമ്പോ പെറ്ക്കിടുക്കും
നമ്മള് ഈ ഗൾഫ് നിന്ന് കൊണ്ടുവരുന്ന പിസ്തല്ല
അതല്ല വേറെ വെറൈറ്റി പിസ്ത
ആ
പിസ്തന്നെ പലതരംണ്ടല്ലോ
ഉണ്ടല്ലോ ആ ഞാന് ഈയ ഒരു പിസ്ത എനിക്ക് ഗൾഫ്ന് ഏട്ടന്മാര് വരുമ്പോ അങ്ങനെ കൊണ്ടോരും പിസ്തയും അണ്ടിപ്പരിപ്പും അതും ഇതും ബദാമും ഒക്കെ കൊണ്ടുവരും
എന്ന ശെരിയെന്ന ഓ
ഓ ഓ ഓ ശെരി